ഓ ആഹ കേൾക്ക് ആഹാ ണ്ട് കേൾക്ക് ണ്ട്
ഹലോ കേക്ക് ആഹ്, അവിട്ന്ന് ഇങ്ങട്ട് ക്കൊന്നും കേക്ക്ണില്ല. കൊർച്ചും കൂടെ സൗണ്ടില് സംസാരിക്കോ?
ആഹ് ആഹ് ഞാന് സിറ്റൗട്ട്ക്ക് നിക്കട്ടെ.
ആഹ് ചെറുതായിട്ട് കേൾക്കണ്‌ള്ളൂ വടെ
ആ
ഇപ്പൊ കേൾക്ണ്ടോ? ഹലോ ഇപ്പൊ കേൾക്ണ്ടോ?
ആഹ് ചെറുതായിട്ട് കേക്ക്ണ്ള്ളൂ ആ ആ ഇപ്പം കേക്ക്ണ്ട്.
ചെറുതായിട്ടോ?
പിന്നെ അങ്ങനെ ആഹ് കേക്ക് ഞാൻ പറിണത് കേക്ക്ണ്ടോ?
ആ പറയണത് ശെരിക്ക് ക്ലിയർ ആവണ്ട് ആ ഉണ്ട് ശരിക്ക് ഇണ്ട് ഇണ്ട് കേൾക്കണ്ട് നല്ലോണം കേൾക്കണ്ട് ഇന്റെതാ ബുദ്ധിമുട്ട്
ആഹ് പിന്നെ അവ്ടെ ആഹ് പിന്നെ അവ്ടെ ആഅവിടുന്ന് നിക്ക് തീരെ സൗണ്ട് കുറഞ്ഞ പോലെ തോന്നണിണ്ട് അവിടുന്ന്ങ്ങട്ട് പറയുമ്പോളേ തീരെ കേൾക്കാ ഇല്ല കൊഴ്പ്പൊന്നുല്ല. എന്തൊക്കെ വിശേഷം?
ആ ഇപ്പളും ഇപ്പളും അങ്ങനെയാ?
ആഹ് കൊഴ്പ്പൊന്നുല്ല, ഇന്നാലും ക്ലിയറ്ണ്ട്. ചെറിയ സൗണ്ടാണ് ക്ലിയറ്ണ്ട്. പറയണത് ക്ലിയർ ഉണ്ട് സൗണ്ട് കുറവുണ്ടെന്നള്ളു എന്തൊക്കെ വർത്താനം ണ്ട്?
നല്ല വർത്താനം.
ചായൻ്റെ സമയമായി തുടങ്ങിയോ? അതോ ഉച്ചലത്തെ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ എന്ത ഇപ്പോ തിരക്കിലാണോ?
ചാ ഇല്ല ചായക്കൊന്നും ഒരുങ്ങിട്ടില്ലന്ന് ഉം ഞാൻ വീട്ടിൽ പോവാൻ വേണ്ടീട്ട് ഇങ്ങനെ നിക്കാണ്
ആഹ് സ്വന്തം
ആഹ് സ്വന്തം വീട്ട് പോവാൻ വേണ്ടീട്ട്, ആങ്ങള ഗൾഫ് പോവാണ്ന്ന് അല്ല ആങ്ങളെ ഗൾഫ് പോവാണ്ന്ന്
ആ അപ്പ വ്ടെ പോവും, നാളേണോ പോണെ?
പോവാണ് ആഹ് നാളെ പുലർച്ചെ രണ്ടരയാവുമ്പളാ
എവ്ടേണ് ഗൾഫില് എവിടേണ്?
ദുബൈയിലാണ് ദുബായിലാണ് ഓന് ആഹ
ഓർക്ക് പോവാൻ പ്രശ്നന്നു
ആ ഇല്ല ഇല്ല ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല ടിക്കറ്റ് കുറച്ച് ജാസ്തി ഉണ്ട്
യുദ്ധം കാര്യങ്ങളായോണ്ട്
ഇല്ലല്ല ഏ ഏഹ്, ഇല്ലപ്പങ്ങൻത്തെ പ്രശ്നല്ല. ഓ വന്ന ടൈമിനുണ്ടായിനി ബാംഗ്ലൂരു വഴിയൊക്കെയാ വന്നത് ഉ എന്താ അവിടെന്താ, ചായക്കടിയൊക്കെ റെഡി ആയോ? ഓന് നാല്പത് ദിവസം.
ചായക്കടിയോ ഞങ്ങള് നാപ്പത് സത്തെ ലീവ് മ് നിങ്ങൾ എത്ര മക്കളാണ് അവിടെ? ത്ര മക്കളാ ള്ളെ? ഹലോ
ഉ അവിടെ മൂന്നാള് ഞാനൊരു പെണ്ണും ഒരേട്ടനും ഒര് അനിയനും അനിയനും അനിയനും ഓന്റെ അവിടെ തന്നെയാണ് ബായിൽന്നെയാണ്. ആ രണ്ടാളും കല്യാണം കഴിച്ചു ആ ആ ആണേ
ഇപ്പൊക്കെ ഇണ്ടോ, എല്ലാരുണ്ടോ?
എന്താർഞ്ഞേ?
കണ്ട് എല്ലാരും സുഖായിട്ടിരിക്കു
ആഹ് ഉമ് ആഹ് ഉമ്മ ഉണ്ട് ഉപ്പല്ല അവിടെ ഇവിടെണ്ട് കെട്ടിച്ച വീട്ടില് ഉമ്മ ഇപ്പൊക്കെ ഉണ്ട് ആഹ് ആഹ് സുഖായിട്ട് പോണു ആഹ് ഉണ്ട് സുഖായിട്ട് പോണു
ഉം പല്ല ആഹ്
അവിടെ എത്ര ആളാ മക്കളൊക്കെ ഇൻക്ക് മൂന്നാള് ഒരാണു രണ്ട് പെ ഒരാണും രണ്ട് പെണ്ണും മൂന്നാൾ
ഇവടെ എനിക്ക് രണ്ടു മക്കളള്ളത്
ആഹ് ന്റെ മോളൊമ്പയ്ലാ വല്യോള് ഉം ആഹ് സ്കൂൾ പോണ കുട്ടിളാ
പിന്നെ അതിന്റെ താഴെ ഉള്ള ആണ് ബാക്കി ഉം ഉം അപ്പൊ നാൾതെ നമ സ്കൂൾ ആഓ വീട്ടിൽ പോയാൽ പോവൂലേ
രണ്ടാം ക്ലാസ്സിലൊക്കെ ആഹ് ഞാൻ ന്ന് രാത്രി പോരും
ആഹ് അങ്ങനെ വരും പിന്നെ നിങ്ങളെ അവടെ സെൻസസിന്റെ ആൾക്കാര് വന്നോ വീട്ടിലൂടെ അങ്ങനെ വരുന്നല്ലോ
ഇല്ല ഇവിടെ എത്തിട്ടില്ല തുടങ്ങിട്ടുണ്ട്‌ല്ലേ ആഹ് വരുംന്ന് പർഞ് പക്ഷെ ഇത് ഇവിടെ ആഹ് വെടെ എത്തിട്‌ല ഓലെ എന്തൊക്കെ ചോയ്ക്കണത്
ഇന്നലെ ഇപ്പോ ഇവിടെ വന്നപ്പോ പിന്നെ ഒരു ജസ്റ്റ്‌ വീട്ടിൽ നമ്മൾ മാട്ട് എഴ്തിട്ടാണ് പോയത് അപ്പൾ പിന്നെ രണ്ടാമത് അവർ വരും ന്ന് പറഞ്ഞിട്ടുണ്ട് പോയിട്ട് നമ്പർട്ട അപ്പൊ അത് ചോയ്ക്ണന്നാ ഇപ്പൊ മെസ്സേജ് ഗ്രപ്പുകളിലൊക്കെ വന്നു അന്നെര നമ്മളെ ഈ ആര്ന്നെ അയൽക്കൂട്ട ഗ്രൂപ്പുകൾ ഉണ്ടാവുല്ലോ അയ്ലൊക്കെ വന്ന്ക്ണ് അപ്പത് ചോദിക്കണന്ന് വെച്ചാല് നമ്മള വീട് പിന്നെ എന്താ വർപ്പാണോ പിന്നെ കട്ടന്റെതാണോ മാ പിന്നെ ടൈൽസ് ആണോ അങ്ങനെ അത് പിന്നത്ര റൂം ഉണ്ട്
ആഹ് അങ്ങനെക്കെ ചോയ്ക്ണ് ണ്ട്ല്ലേ
ന്നാ പ കക്കൂസ് എങ്ങൻത്തെതാണ്ട്ടൊ മറ്റേ യൂറോപ്പ്യിനാണോ സാധാരണത്താണോ പിന്നെ മ്മളെ ബാത്റൂമില ബാത് ത് റൂമിന് ആഹ് ബാത് റൂമിലെ വെള്ളം എങ്ങോട്ടാണ് കൊണ്ടയി കളയുന്നത് വേസ്റ്റ് വെള്ളം പോകാൻള്ള സ്ഥലണ് ട്ടൊ പിന്നെ എന്താ പറയാ നമുക്ക് എൽ പി എൽ പി ജിൻ്റെ കണക്ഷൻ ഗ്യാസിൻ്റെ കണക്ഷൻ ഉണ്ടോ ഇപ്പൊ എന്താ വിറകാണോ കൂടുതൽ കത്തിക്ണത് വീട്ടില് ബൈക്ണ്ടോ അങ്ങനെയൊക്കെ അങ്ങനെ കൊറേ ചോദ്യങ്ങൾ ആഹ് അങ്ങൻത്തെക്കെ കുറെ ചോദ്യങ്ങള് വീട്ടിന്റെ
മ്മ അറ്യാൻ വേണ്ടിയിട്ട് തന്നെ ആവുല്ലേ
അഎന്താണ് സെൻസസ്ന്ന് പറയുന്നത് റേഷൻ കാർഡ് മാറാത് മാത്രല്ല നമ്മളെ ജാതികള് അല്ലെ നമ്മളെ എത്ര ആൾക്കാര് ഇങ്ങനെ എത്ര ജനങ്ങൾ ആഹ് അങ്ങൻത്തൊക്കെ മെയിൻ ഉദ്ദേഷ് ആഹ് അതൊക്കെ അയ്ന് ഒക്കെ അയ്ല് ഡിപ്പെൻഡ് ചെയ്യും എല്ലേ നാം ബാധിക്കും പിന്നെ പിന്നെഹ് ബാധിക്കല പക്ഷെ ഇപ്പ നമ്മളെല്ലാവരുും ഏകദേശം കണക്കെടുപ്പാണ് എത്ര ആൾക്കാര് എങ്ങനൊക്ക ആൾക്കാാര് എത്ര ആൾക്കാർക്ക് വീട്ടിൽ താമസണ്ട് ആഹ് ജനസംഖ്യ കണക് കൊടുക്ക ആയിട്ട് അപ്പൊ അങ്ങനെ ഇല്ലതെ നോക്കുമ്പോ എല്ലാം കിട്ടുവെ ല്ലോ ഒരു വീട്ടിലെത്ര കുടുംബങ്ങളുണ്ടെന്ന് വരെ ചോയ്ക് തെന്തപ്പൊരു വീട്ടിൽ തന്നെ എൽപ്പോ ഒരു ബാര്യം ഭർത്താവു ണ്ടാവു ൽപോ ഉമ്മയും ബാപ്പയും വേറെ അങ്ങനെ ഒക്കെ ഉണ്ടാവില്ലേ ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് അങ്ങൻത്തെ ചോദ്യങ്ങൾ പിന്നെ വണ്ടി ഉണ്ടോ വീട്ടിൽ സ്കൂട്ടർണോ കാറാണോ ഹ് എ സി ഒന്നും ചോയ്ക്ണില്ല ബാക്കിയൊക്കെ ചോയ്ക്ക സാധാരണ പെൻഷ എന്റെ ഒക്കെ ഒരു പ്രശ്നം വരുമ്പോ എ സിയ അങ്ങനൊക്കെ ചോദുമല്ലോ എ സി ഉണ്ടെങ്കിൽ പെൻഷൻ കിട്ടല എന്നൊക്കെ പറയുന്നക്കെ അപ്പോ അത് ചോയ്ക് ബാക്കിയുള്ളതക്കെ ചോദിക്ക പിന്നെ ഫോണുണ്ടോ അതൊ ടെലിഫോണ് ഉണ്ടോ കമ്പ്യൂട്ട ഫോൺ ഉണ്ടോ ലാപ്ടോപ്പൂണ്ടോ അങ്ങനെയൊക്കെ മൊബൈലാണോ അങ്ങനത്തെ ചോദ്യങ്ങൾ ഇതൊണ്ട് അപ്പോൾ പിന്നെ ആധാർ നമ്പർ ഒക്കെ വേണം തോന്നണം അവര് വരുമ്പോ കെട്ടിട നമ്പറാണ് മെയിനായിട്ട് ചോദിക്കുന്നത് അത് കഴിഞ്ഞട്ട് പിന്നെ ഇങ്ങനത്തെക്കെ ഓരോ കാര്യങ്ങളൊക്കെ എത്ര റൂം ഉണ്ടെന്ന് വരെ ചോദിക്കണുണ്ട് വീട്ടില്
ആഹ്
അങ്ങനെ എപ്പളാ വരുകാന്ന് അറിയില്ല അങ്ങനെന്നെ ജനന്മാ അവര് കുറട്ട് പോയിട്ടുണ്ട് എന്തായാലും വീട്ടി നമ്പർ അങ്ങനെ അപ്പൊ ഈ മാസം ലാസ്റ്റോട കൂടി തീരണം എന്ന് തോന്നുന്നു
ആഹ് ആഹ് ടീച്ചേഴ്സ ഒക്കെ അയിന് ഇറങ്ങിയക്കയാണല്ലോ
ആഹ് ആഹ് അപ്പോ ഇപ്പൊക്കെ ഡ്യൂട്ടി ഉണ്ട് ഈ ഒരു മാസം കൊണ്ട് തീർക്കണം തോന്നുന്നു കോവിഡിന്റെ യൊക്കെസമയത്ത് നടക്കേണ്ടതന് തോന്നണത് അത് കുറച്ച് വൈകിട്ടാണെ തോന്നണപ്പൊ കഴിഞ്ഞ മാസക്കെ ഇപ്പം ഇതേപലെ ആളുടെമോള് ഇതേ മതിരി ട്രഷറിയിലോ എതിലും ഉണ്ട് അപ്പോ ഒള്ള് ഇതേ മാതിരി നമ്മ ഫാമിക്ക് ഗ്രൂപ്പിൽ ഇങ്ങനെ കിട്ടീ എല്ലാരും അവനവന്റെ ഫോണിൽ തന്നെ ചെയ്യണം പിന്നെ അതിനുള്ള ലിങ്ക് ഒക്കെ വിട്ടിട്ട് പക്ഷെ അപ്പോ സ്വയം ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോ ഈ മെസ്സേജ് ഇങ്ങനെ വന്നപ്പോളാണ് അപ്പോൾ അങ്ങനത്തൊക്കെ ചോദ്യങ്ങൾ ഒക്കെ ചോദിക്കണക്കെ കെട്ടിട നമ്പറും നമ്മളെ വീട്ങ്ങനെ എന്താന്നൊക്ക ചോദിക്കുന്നത് അപ്പൊ തോന്നാ കൊഴപ്പുണ്ടാവില്ലക്കാരന്ന് ആഹ് അങ്ങനെ വീട്ടിലെ ആൾക്കാരണസ്ഥിരം താമസിക്കണലൊക്കെ ചോദിക്കണണ്ട് അപ്പൊ അങ്ങനെ ആഹ് ആഹ് അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു അപ്പൊ ഇപ്പൊ ഗൾഫിൽ താമസിക്കണരപ്പോ നമ്മളതിൽ പടൂലേന്ന്
ആഹ് പട അങ്ങനെ പറയണണ്ടല്ലോ ഓരുക്ക് റേഷൻ കാർഡ്ന്നൊക്ക കോല് വെട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഗൾഫില് മക്കളുള്ള ഉമ്മമാർ പെൻഷൻ കൊടുക്കണ്ട അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന കേക്കണതാ
അല്ലെ അങ്ങനെക്കെ ആകുമ്പോ ബുധമുട്ടല്ലേ പറ ഓര് ഇപ്പോ അവിടെ ജോലിക്ക് വേണ്ടി പോയതല്ലേ പിന്നെ തിരിച്ചും ഇങ്ങട്ടണല്ലേ വരിക
ആഹ് അപ്പോ പിന്നെ അതുമാതിരി പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞഞ് കുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരുരിതും അതേപോലെ തന്നെയല്ലേ അവര് അവിടെ പുതിയതായിട്ട് ചേർന്നിട്ടുണ്ടാവൂല്ല ഇവിടുത്തെ താസം മാറിയിട്ടും ഉണ്ടാവും പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോ എന്തു ചെയ്യും എന്നപ്പോ ഞൻ ആലോചിച്ചു
ആഹ്
ആധാറന്ന് മാറ്റാൻപ്പോ ഏഹ് ആ ആണ് ഇവിടെ സ്ഥിരതാമസമുള്ള ആ തിരതാമസമുള്ളവരൊക്കെയാണ് അങ്ങനെ ചോദിക്കണത് അപ്പൊ അങ്ങനത്തെത്തൊക്കെ നമ്മക്ക് കൺഫ്യൂഷൻ വരണുണ്ടേ അവര് ചോദ്യം ചോദിക്കുമ്പള എന്തായാലുംക്കെ ചോദിച്ചിട്ട് വ്യക്തമായിട്ട് ചോദിച്ചിട്ട അങ്ങോട്ടും ചോച്ചട്ടന് ശേഷക്കെ നക്ക് മറുപടി പറയാൻ പറ്റണ്ടാവുള്ളൂ
ആഹ്
നമ്മൾ വീണ്ടടുത്ത് കുറെ ആൾക്കാരുണ്ടോ താമസിക്കുന്നവരുണ്ടോ കുറേ ആൾക്കരുണ്ടോ വീടിൻ്റെ അടുത്തൊക്കെ
ഒഴിവാക്കാറുണ്ട്
ഉണ്ട്ല്ലേ ഉം അപ്പൊ അതിലൊന്നും എത്തിയിട്ടില്ലല്ലേ ഇവര്
ഇല്ല ഇല്ല അങ്ങോട്ട് എത്തീട്ടില്ല ഇപ്പൊ പറഞ്ഞേന് മിന്നാന്ന്ന്നോട് വീട്ടില് ജീപ്പുണ്ടേ അപ്പൊ ഇപ്പ അങ്ങനെ രോഗിയാണ് അപ്പോ ഹോസ്പിറ്റലക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജീപ്പ് ഇങ്ങനെ എടുത്തതാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് മറ്റേത് എപ്പക്ക് ഒന്നും പിന്നീട് ഒരു ആനുകൂല്യം കിട്ടൂലേ പ്രായ അതെന്നെ ആണ് ഉം കൂല അല്ലെങ്കിലെ
ഒരു ആഹ് ഉണ്ടാവൂല അതെ പേരും ഉണ്ടാവും ഉം സാധാരണക്കാര് എപ്പളും സാധാരണക്കാരാണ് എപ്പളും ബുദ്ധിമുട്ട് അങ്ങനത്തെതിലൊക്കെ. ആഹ നാളിപ്പോ പിന്നെ ഫോണിൽ കണ്ട് മുഖ്യമന്ത്രിഒക്കെ തന്നെ പറയ്ണത് കേ- പിന്നെ ചില വീട്ടിൽ എസി ണ്ട്ന്നുള്ള കാരണത്താൽ പെൻഷൻ കിട്ടൂലല്ലോ?
ആ അഹ
അതൊന്നുകൂടി നോക്കണം കാരണം എന്തോയ്ച്ചാലെൽപ്പോ പിന്നെ കിടപ്പിലായ രോഗ്യാക്കൊക്കെ എസി യൊന്നുല്ലാതെ ചിലപ്പോ പറ്റുണണ്ടാവൂല്ല. പക്ഷെ അതൊക്കെ വേറെ സൗകര്യള്ളരു മകനെക്കാരം ചിലപ്പോ വെച്ചു കൊടുത്തുക്ക എല്ലിപോ നട്ടില് പിരിവിട്ട്- ട്ടേക്കാരം വെച്ചൊട്ത്ത്ട്ട്ണ്ടാവ അപ്പൊ അ ആ അപ്പൊ ആ ട്ട ഈ ഒരു എസിണ്ട്ന്ന്ള്ള- ട്ട് രോഗി ആയികിടക്കണ ആളല്ലേ, അപ്പൊ അയാക്കും വാണ്ടി അഎസി ച്ചകാരണം- ല്ലാതെ അയിനുള്ള പെൻഷനാനുകൂല്യം ഇല്ലാതായി കഴിഞ്ഞാൻ ബുദ്ധിമുട്ടല്ലേന്നൊക്കെ പറഞ്ഞിട്ടേയ് ഉം അങ്ങനൊക്കെ ചിന്തിക്കുന്നത് ശരിയാണ് അത് ശരിയന്നെയല്ലേ? എസ് സി വെക്കണ്ട് വിചാച്ചിട്ട് പ്പൊ അത് വല്യ ആൾ- ക്കാരാവണെന്നില്ലല്ലോ അപ്പൊ ആ രോഗീന്റെ സൗകര്യത്തിന് വാണ്ടി ചെയ്തൊടുക്കണോലൊക്കെക്കാരല്ലോ
ക്കാൻ കയണ് ണ്ടാവൂല
ആഹ് അപ്പൊ ആ രോഗിന്റെതിന് വേണ്ടിട്ട് ചിലപ്പോ വേറെ വേറൊരു മകനെ അപ്പൊ ആഹ് വീ അടുത്തല്ല വേറൊരു മകനുണ്ടെങ്കി ആഹ് മകന് സൗകര്യം ഉണ്ടെങ്കി ഓന് കറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടാവാന്ന് അപ്പൊ ഈ മകനേള്ളൂ ത്ണ്ടാവൂല്ല അപ്പൊ എസി വെച്ചുന്ന്ള്ള കാരണത്താലെ അത് നഷ്ടപ്പെടുത്താൻ പറ്റോന്നൊക്കെ ചോയിച്ചിട്ട് അപ്പൊ അങ്ങതൊക്കെ ചോദ്യങ്ങള് ചോയിക്കുമ്പോ ക്കെ ശരിയാണ്ല്ലേ. ഒന് തോന്നണില്ലേ അപ്പൊ അത് ശരിയാണ്. ഏഹ് അപ്പോൾ ആ എപ്പോലും സാധാരണ ആ
ക്കാൻ വേണ്ടിയിട്ടല്ലേ? യൂറോപ്യൻ വെക്ക്ണമ്മാര്
ആഹ് ആഹ് അതൊക്കെ അങ്ങനെ തന്നെല്ലേ ബുദ്ധിമുട്ട് വരുമ്പോ നമ്മള് ഉപയോഗിക്കാ വിചാരിച്ചിട്ടല്ലേ അതൊക്കെ വെക്കണത് അപ്പം അങ്ങനെ ചോദ്യം അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ അതില്ണ്ട് പിന്നെ നമ്മളവ പ്പൊ വെള്ളം വേസ്റ്റ് വെള്ളം പോണതെങ്ങോട്ടാണ് അതിനുള്ള സൗകര്യം ഉണ്ടോ ആഹ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെണ്ട് അങ്ങനെ നമ്മളെ വീട്ട്ത്തെ കാര്യായിട്ട് വീട്ട്ത്തെ കാര്യങ്ങളാ ചോദിക്ക്ണ വേറക് കത്തിക്കണ് ഉണ്ടോ എൽ പി ജി കണക്ഷനുണ്ടോ അതിൽ തന്നെ വിറക് ആണോ ഗ്യാസാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് അങ്ങനെക്കെ ചോദ്യങ്ങളുണ്ട് നിസ്സാരായിട്ട് മ്മക്ക് തോന്നെങ്കില്
ആഹ് ഒരു ചോദ്യം കേട്ടിട്ട് ഓര്‌ അവിടെ എന്താ ടിക്ക് ചെയ്യണമ്മ അറിയൂല്ലല്ലോ മ്മളെ വീടും കാര്യങ്ങളൊക്കെ കണ്ട്ങ്ങാണ്ട് ഓല് നല്ല ഹൈ ലെവല്ന്ന്ള്ള-
ഉം ഇപ്പം ഇപ്പൊന്ന് പറഞ്ഞാൽ അതൊന്നുല്ലാതൊരു മനുഷ്യ വീട്ടിലുല്ലല്ലോ അതൊക്കെ എല്ലാരെ വീട്ടിലുള്ളതല്ലേ ഏഹ് അപ്പോ അങ്ങനെ അങ്ങനൊക്കെ ചോ
കഴിഞ്ഞ വർഷത്തെ ചൂടൊന്നും സഹിക്കാൻ കഴിയൂല്ലല്ലോ ഇവിടെ പിന്നെ എസി ഒന്നുല്ല എന്നാലും
എങ്ങനേ
കറണ്ട് ബില്ലു താങ്ങൂല എസി ഇണ്ടായൊണ്ട്
ഉം ആഹ് അതാ
എന്നാ ശരി
ആണേ മ്മളൊക്കെ ഇപ്പ പൂ ആഗ്രഹം ആഹ് ആഹ് ആയിക്കോട്ടെ
ആഹ് ശരി